ഇനിം ചേർത്ത് വിട്ട് അപ്പോ പൈസ കേറും വലൈകുസ്സലാം അലോ ചായ കുടിച്ചോ
ഓ ഇപ്പൊ ചായ കുടിച്ചതൊള്ളൂ ഞാനിപ്പോ ശു ചായ കുടിച്ചൂന്ന്
ആ
ഹലോ കേക്കുന്നുണ്ടോ
ഹലോ കേൾക്ക്ന്ന്ണ്ടോ
ആ ഇവടെ കേൾക്കുന്നു അവടെ കേൾക്കുന്നുണ്ടോ
ആ
ആ ഒന്ന് ചായ കുട്ച്ചോ
ഒ ഇല്ലല്ല ചായെന്നും കുടിച്ചില്ല എണീച്ചിട്ടങ്ങനെ ഇരിക്ക്ന്ന് ഇല്ലാ ഏ
ചായൊക്കെ കുടിച്ച് ണ്ട് ഷോപ്പി പോവാ വാണ്ടി ഇങ്ങനെ എറങ്ങി നിക്കെ ട്ടും
ആഹ് ഇന്നലെ ലീവ് അല്ലേ ഏ
ഓയ് ഇ
ഇന്നലെ ലീവല്ലേ ആഹ്
ഇന്നലെ ഇന്നലെ ലീവായിരുന്നു
ഉം ഉം
ഉം ഉം ഇന്നെലെ പിന്നെ വന്നിട്ട് ചെറിയ ഏ ശരീരം ജസ്റ്റ് പ്രോബ്ലം ആയിരുന്നു ഇന്നെലെ ലീവ് എടുത്തതാ
ആഹ്
ആഹ് വിൽ ആരൊക്കെ ഉണ്ട്
വീട്ടില് ഉമ്മ വാപ്പ ആഹ് കുട്ടിയി ഞാനി
ഉം ആ ഹസ്ബന്ഡ് എന്താ ചെയ്യുന്നെ
ഹസ്ബൻഡറ് നാട്ടില്
നാട്ടിൽ പോയ ആ ആണ അ എന്താ വർക്ക് പുള്ളിക്കാരന്
ഹോട്ടെലില്
ഹോട്ടല്ലോ ഹോട്ടല് മാനേജറാ
എല്ല
ജഫ
ആ
ഷെഫണോ ഓക്കെ മ് അങ്ങനെയാണല്ലോ സം-
അവിടെ ആരൊക്കെ ണ്ട്
ഇവിടെ ഉമ്മ ഉണ്ട് ഏ പെങ്ങ പെങ്ങളുണ്ട് പെങ്ങന്മാരുണ്ട് അളിയനുണ്ട്
ആ
പിന്നെ നാനുണ്ട്
ആഹ വേറെ വിശേഷങ്ങള്
വിശേഷം സുഖം അലഹദുള്ള ഇങ്ങനെ പോകുന്നു മ് നിങ്ങെന്താ പരിപാടി നിങ്ങെന്താ വർക്ക് യും ചെയ്യുന്ന
ഇല്ല വീട്ടിതന്നെ
ആ ഹൗസ് വൈഫാ കുട്ടിയെ നോക്കിരിക്കണ അല്ലെ
കുട്ടിനെ നോക്കാൻ ആകെ പാട്
എന്ത് പറ്റി കുട്ടി നോക്കൻ എന്താ പാട്
പറഞ്ഞത് കേക്കലില്ല
കുട്ടികളാമ്പോ പറഞ്ഞത് കേൾക്കൂല്ല അത് സ്വാഭാവികമാണ് പക്ഷെ ആ കുട്ടിയെ നമ്മള രീതിയിൽ നമ്മളയിനെ കൊണ്ടുപോയാൽ ആ കുട്ടി പറഞ്ഞത് കേൾക്കും
മ്മ് മ്മ്
ആ ആ
വേറെ
വേറെ ഞാനിങ്ങനെ റോട്ടി ഇങ്ങനെ നിക്കുകയാണ്
ഉം കറങ്ങാനൊക്കെ പോവാറുണ്ടാ
കറങ്ങാൻ പൂവാറുണ്ട് പക്ഷെ ഇപ്പഴില്ല ഞാന് അടുത്ത മാസം വൈഫിന്റെ നാട്ടിൽ പോവാണ് അപ്പൊ വൈഫിനെ കൊണ്ട് കറങ്ങാൻ വേണ്ടിരിക്കുകയാണ് വൈഫിനേം കൊണ്ട് ഇപ്പൊ ഇപ്പൊ പോകാൻ പറ്റുമല്ലന്ന് അറിയില്ല വൈഫ് വിശേഷായിരിക്കയാണ് മൂന്ന് ത്രീ മന്ത്സ്‌ തൈ
ഉഹ
ഉ അപ്പൊ ഇപ്പം ഇപ്പോഴ പറ്റോ ഇല്ലന്ന് എനിക്കറിയില്ല പക്ഷെ നാല് മാസം കഴിയണം എന്നാണ് എല്ലാരും പറയുന്നത്
ആ
ഒരു ഒന്ന് ഒന്നര മാസം കഴിയുമ്പോഴേക്കും ഞാൻ എന്റെ വൈഫിനെ എൻറെ നാട്ടിലേക്ക് ഞാൻ കൊണ്ടുവരും
ആ
ഉം
പിന്നെ വേറെ
കണം ഇപ്പൊ മൂന്ന് മാസം കഴ് കഴിഞ്ഞതല്ലേ ഒള്ളൂ അത്ര അത്രാ അനങ്ങാനോ കുല്ങ്ങാനോ ഒന്നും പാടില്ലല്ലോ ബെ അവിടുന്ന് ബെസ് യാത്ര ഒരു മണിക്കൂറുണ്ട് അപ്പച്ചിലപ്പോ പാെട്ടി ത്തൗ
ഉം ഉം
അപ്പോ ഒര് നാല് മാസം കഴി യട്ടെന്ന് വിചാരിച്ചു അതാണ് എന്റെ ഉമ്മയും പറ ന്നത് ഉം അങ്ങനെ
ഇന്ന് എത്ര മണിക്ക് കടി പോവും
കാലത്തെട്ട് മണിക്ക് കേറും
ആ
ഉം
വര്ണത്
വരുന്നത് ഏഴര ഏഴര മുക്കാല് ഈ ടൈമിലെറങ്ങും
ആ ആ
ആ ടൈമില് ഇറങ്ങിയാ തന്നെ കറക്റ്റ് എട്ട് ഏഴ് അമ്പത്തഞ്ച്നൊരു ബസുണ്ട്
ആ ആ
റ്റുള്ളൂ
ആ
ഉം
കഴിക്കാനൊക്കെ ഹോ ട്ടൽലെന്നെണ്ടാവും അല്ലേ
ഹോട്ടൽലാ മൂന്ന് നേരം ഹോട്ടൽലാ ഫുഡ്
ഉം
മൂ മൂന്നു നേരും നല്ല അടിപൊളി ഫുഡാ കഴിക്കുന്നേ
ഉം ന്നെലെ ലീവായിര്ന്നപ്പ കൂട്ട്കാര്ന്റെ കൂടെ പോയ
ഇന്നലെ ലീവ് ആയസം ലീവ് സമയത്ത് പിള്ളേരോടെ പുറത്ത്ന്ന്റങ്ങിന ജസ്റ്റ് ഇന്നല്ലേ ഞമ്മളെ ഭീമാ പള്ളി പള്ളി മണ്ണില് പോയിര്ന്ന് കൂട്ടാരന്റെ കൂടെ
ഉം
ഉം
മഴയൊക്കെ ഇണ്ടായിനോ
ആ ഇന്നല വൈകിട്ട് ചെറിയൊരു മഴ
ഉം
പിന്ന അവിടുത്തെ വിശേഷം
പടത്തെ വിശേഷം നല്ല വിശേഷം സുഖായിക്ക്
ഉം അങ്ങനെ ആ
ഉം
പിന്നെ സുഖ ഇല്ല എല്ലാരും ഒറ ക്കത്തിലാണ് അവര് എണീച്ചിട്ടില്ല സ്കൂൾ ഇന്ന് മദ്രാസല്ലല്ലോ മ മദർസ ഇല്ലാത്ത ഇവിടെ ഇന്ന് വെള്ളിയാ അപ്പോളും മദ്റ
വെള്ളിയാഴ്ച ഇപ്പ ഇവിടെ മദരസുണ്ട് ഞായറാഴ്ചയാണ് ഇവിടെ ലീവ്
ആ അങ്ങനെ അതന്താ സ്ഥല തിരിച്ച് ഏ ഞായറാഴ്ച സ് സ്കൂളില്ലാത്തതല്ലേ അപ്പൊ ഉം അങ്ങനെയാണല്ലേ
വെള്ളിയാഴ്ചയുണ്ട് ഞായറാഴ്ച ലീവ്
അതെന്താന്ന് അറിയില്ല കൊറച്ചായിട്ട് ഇന
ആഹ് സംഭവ ആ എന് പക്ഷെ ഞായറാ്െ സ്കൂള ഇല്ലാത്തതാണ് സ്കൂള ഇില്ലാത്ത ടൈമില് പിള്ളര് രാവിലെ നല്ല ഉറക്കമായിരിക്കും എണീക്കൂല അതുകൊണ്ട് പിള്ളേര് എണീച്ച പിന്നെക്കെ കളിക്കാൻ കളിക്കാനുള്ള മൂഡായിരിക്കും പിള്ളർക്ക് കാണുന്നത് കളി ഫുട്ബോൾ കളി കൃ ടികള് ആ ഇപ്പയി പിൽ മാച്ച് നടക്കുക അല്ലേ ചിലപ്പോ അ അതിന്റെയൊക്കെ കാണാൻ വേണ്ടി പിള്ളേർ തിരക്കിലായിരിക്കും അതുകൊണ്ടായിരിക്കും ഞായറാഴ്ച വരാത്തത് അപ്പൊ ഞായറാ ട്ടിട്ട് അവടെ വെള്ളിയാഴ്ച ഇപ്പോഴാണ് മനസ്സിലായത് ചിലപ്പോ അങ്ങനെ ആയിരിക്കും
ഉം ആ അത് സ്കൂള് ഉള്ളത് കൊണ്ട് കൊറച്ച് നേരല്ലെ എടുക്കാൻ പറ്റോ
ഉം
അതിനി പിള്ളേർക്ക് ഇപ്പ സ്കൂള് തുറന്നപ്പോ പനി ജലദോഷം ആര് പോന്ന്
ആര് പോവാ അത് കറക്റ്റ ഇവിടെ ഇങ്ങനെ തന്നെ ഇവിടെപ്പ പ പലർക്കും പനിയുണ്ട് ജലസ ഇല്ലാത്ത രോഗങ്ങളില്ല
ഉം
നോ കുട്ടി എന്താ ചെയ്യുന്നെ
ഉമ്മാൻ്റെ കൂടെ കടക്ക് പോയിരിക്കുന്നു അള് നിന്ന് നേർ ത്തേണ്ച്ച് ആറ് മണിക്ക്
ആറ് മണി എണിച്ചാ
ഉം വള്ളം വെള്ളം പറഞ്ഞ് കേട്ടുകൊണ്ടേയിരി ക്ക് രാത്രി എനിച്ച് ഒരു ചുമ മൂത്രോ
ഉം
രാവിലെ എണിച്ച് വായിൽ പുണ്ണ് എനിക്ക് അപ്പൊ ഞാൻ വായിക്കുപ്പളിക്ക് ഉപ്പ് വെള്ളത്തില്
ആ ഏഹ്
വേറെ
വേറെ എങ്ങനെ ഇപ്പൊ ഈ വെള്ളിയാഴ്ചയല്ലേ അപ്പൊ ഞങ്ങൾ ഇവിടെയൊക്കെ ഇറച്ചിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കയാണ് അപ്പ അ ആ കാഴ്ചയൊക്കെ നോക്കി ഇനി രസിച്ചുണ്ട് നിക്കാണ്
റോട്ടിലാ
ഈ ഈ ആടിനെയും ഈ ആടിനെയും ആടിനെ ഒക്കെ അറക്കുന്ന സമയത്ത് നമ്മൾ കാണുമ്പോ എന്തോ ഒരു ഇത് എന്താ പറയാം ആ നമ്മള ഒരു രസം എന്ന് പറയൂലേ ഇപ്പ നമ്മൾ കഴിക്കുമ്പോ ആ സൂപ്പർ കാ ട് ടിപൊളി എന്നൊക്കെ ഹലോ
ആന്ന് ഇല്ല
കേൾക്കുന്നോ ആ പറയുന്ന കേൾക്കൊന്നുണ്ടാ ഹലോ
ഹലോ
ആ കേൾക്കുന്നുണ്ടോ പറയുന്നത്
ഓ കേൾക്കുന്ന
ആ പറയ്
ഉം വേറെ ബസ് കയറാൻ പോയിക്കൊണ്ടിരിക്കയാണ് ഹലോ
ഹലോ
ബസ് കേയറാൻ പോയി ക്കൊണ്ടിരിക്കാണ് ഹലോ ബസ്സ് കയറാൻ പോയിക്കൊണ്ടിരിക്കയാണോന്ന്
കേ കേൾക്കുന്നുണ്ട് അവിടെ കേൾ
ഓ എനിക്ക് കേ
പറയുന്നത് വ്യക്തമായില്ല ഏട്ടാ റൈഞ്ചില്ലാന്ന് തോന്നുന്നു
അപ്പ റയ്ഞ്ചുള്ള ഭാഗത്തി
ഹലോ